ഹലോ
ഹലോ എന്തേനു കേക്കണ്ടോ നിനക്ക് കേക്കാമോ
കേക്കാം
പനിയൊക്കെ മാറിയാ നിന്റെ പനിയൊക്കെ മാറിയാ
ശരി കൊറവുണ്ട് ഇന്നലെ പിന്നെ ബി കുപ്പിയൊക്കെ ലോയി ആശുത്രിയിലൊക്കെ പോയി അങ്ങനെങ്ങനെ
ആഹ് ശബ്ദംന്നും നല്ലല്ലും തിരിച്ചു വന്നില്ലല്ലേ ഉം വീപി എന്തില പെട്ടെന്നെങ്കിൽ ലോയായാ
പെട്ടെന്ന് ലോയായി ഇപ്പ അതിന് മുന്നേ പനി അല്ലായിരുന്ന അപ്പം അതൊക്കെ കൈഞ് എണീറ്റ് വന്നപ്പോഴേക്ക് ഇത് പെട്ടന്നങ്ങെ ലോയയി
ആഹ് അങ്ങനെ വീഴൊക്കെ ചെയ്താ വീണയൊന്നുംല്ലല്ലേ
വീണില്ല ഇന്ന് ലോയയിന്ന് മനസ്സിലായപ്പോഴേ ഞാൻ പിന്നെ അമ്മ്മയും കൊണ്ടങ് ആശുപത്രിയിൽ പോയി
ആഹ് അത് നല്ലത് തന്നെ കുറഞ്ഞാ എന്നാലും നല്ല ബേധം അയില്ലല്ലേ
ഇല്ല
ആഹാരത്തിന്റെ അടുത്ത് വെറപ്പുണ്ടാ ഇപ്പൊ പനിയൊക്കെ വന്ന ആഹാരത്തിന്റെ അടുത്ത് വെറുപ്പന്നൊക്കെ എല്ലാരും പറയാണ്
ഓഹ് ഇപ്പോഴത്തെ പനി സൂക്ഷിക്കണന്നൊക്കൊണ് പറയണ ആഹാരത്തിനോട് കുഴപ്പില്ല പക്ഷെ ഞാൻ ഞാൻ പിന്നെ പനി തുടങ്ങിയപ്പോഴേ കഞ്ഞി കുടിക്കുന്നതൊണ്ട് ഇപ്പഴും ഞാ അങ്ങനെ അങ്ങ് പോകുന്നു
കഞ്ഞി കുടിക്കണ
കഞ്ഞി
ഉം അവ ഒരുമാതി തോന്നൂലേഡി എന്നും കന്നിയാവുമ്പം
ഓഴീക്കായി ഇപ്പ ഞാൻ കഞ്ഞി അച്ചാറ് കഞ്ഞി പയറങ്ങനെ അങ്ങനെ അല്ലാതെ ചോർന്ന് കഴിക്കാൻ വയ്യ എറങ്ങത്തില്ല തൊണ്ടവേദനിം മൊത്തത്തില് വയ്യായ്ക
കട്ടിയുളള്ള നിന്റെ തൊണ്ടവേദനെക്കെ മാറിയാ
കൊറച്ച് കൊറവുണ്ട് ഫുള്ളായിട്ട് മാറിയില്ല ഈ ചെവിയുടെ പുറകിലിങ്ങനൊരുണ്ട സാധനം വന്നിട്ടിങ്ങനെ വായിലിട്ടെറങ്ങോവല്ലോ? തലനീര് പോലെയൊക്കാ അങ്ങനെക്കെ വന്ന് സയ്ക്കാൻ വയ്യ
ആഹ് എന്തര് കഷ്ടപ്പാട് മൈടിന്റെതാ
മൈഗ്രൈന്റതാണോ ന്തോ ഇ പനി വന്നിനേഷം ഞാൻ തല കുളിച്ചില്ലടാ അപ്പം ഈ തല കുളിക്കാത്തൊണ്ട്
ഇത്രേം ദിവസം ആയതോണ്ടായിരിക്കും അങ്ങനെ മാറ്റി വെക്കുന്നതല്ലല്ലോ അതൊണ്ടായിരിക്കും. ഇന്നാലും ഇത്രയും ദിവസം നീ എങ്ങനെ കുളിക്കാതെ നിന്ന്
പറവ് മാത്രം കഴിച്ചു നമ്മള് സരാവേ എന്തേരവോ എന്ദോ ഇൻക്കറിഞ്ഞൂടാ ഒരു വെയിലൊക്കെ കണ്ടിറ ഇങ്ങോട്ട് ഭയങ്കര മഴ വെയില് യിലാണെങ്കി വെയിലത്തെങ്ങ് കുളിക്കായിരുന്നു പക്ഷെ ഉം ഇവടെ വെയിലൊന്നുംല്ലക്ക
കിട്ടിയതോണ്ട് തുണിയൊക്കെ പറക്കി ഇട്ടേക്കണ് കഴി വിട്ട് പിന്നെ കഴി ട്ടുള്ളതെല്ലാം ആറ്റി പറ റക്കിട്ട് ഓഹ്
ആഹ് ഇവിടെ ഭയങ്കര മഴയാ
ഉം നമ്മുക്ക്ന്ന ന്തി വഴിയില്ല അതായത്
ന്നുവല്ല
ആഹ് ഇന്നിനിപ്പൊ കൊറച്ചേരം കഴിയുമ്പോ കോളുണ്ട് ചെറുതായിട്ട് വെയില് ഇത്രന്നെ വെയിലുണ്ട് എന്തായാലും ഒണക്കനൊക്കെ പറ്റി
ആഹ് ഇവടേം തുണികളൊക്കെ കഴുകി ട്ടിരുന്നല്ലോ നനഞ്ഞു ഇനി ഇട്ട് ഴ്കാനുണ്ടേയ് കഴ്കണം അങ്ങന ങ്ങനെ കിടക്കണതൊക്കെ
കഴ്
അത്രേം വയ്യടി എണീറ്റ് നിക്കാവയ്യ അന്ന് എണീറ്റ നിന്റ്റ് വേണം കഴുകിയിടാൻ
അത് പിന്നെ നിന്റെ പട്ടി പൂച്ചൊക്കെ എന്തൊരുപറയണ്?
ഹാ വർക്കൊക്കെ സുഖം ഗിച്ച് പിന്നെല്ലാണ്ട് കിച്ചുനെന്നുംസുഖം- ഉം ആഹ് കിച്ചും പൂച്ച അകത്തങ്ങണ്ട ഒണ്ട് ഇവിടെ
അതിനും കഞ്ഞി പയറുതന്നെ കൊടുക്കണേ?
മുട്ടേ പാലൊക്കെ കൊടുക്കണോടി- അവന് രാവിലെ മുട്ടയും പാലും കൊടുത്തില്ലെങ്കി അവൻ പ്രശ്നോണ്ടാക്കും. അതെ അതെ അവന് ചിക്കൻ വേണല്ലോന്നും-
എല്ലാ ദിവസവും ഇത് വസ്റ്റ് ട്ടൊട്ക്കോ? അല്ലെ മുട്ടെ പാലുകൊടുക്കോ? കൊള്ളാ പട്ടീനെലും പഠിപ്പിച്ചുചീയുംന്നാ
പാവോടി അമ്മ അമ്മ കൊടുത്ത് ശീലിപ്പിച്ചു.
എന്നാലും മുട്ടയം പാലൊക്കെ തിന്നണ പട്ടി ആരൊടെ വീഐപിയാ?
രാവിലേം? പിന്നെല്ലാ രാവിലേം മുട്ടയം പാലും. അത് കയിഞ്ഞൊരു ഉച്ചെക്കെ ആവുമ്പോത്തേക്ക് ചോറും മീൻ അവിച്ചതും കൂടെ മിക്സ് ചെയ്ത് കൊടു കറി വെച്ചവൻ കയിക്കൂല- മീനില്ലെങ്കിൽ ചിക്കൻ വേണം അത് മിക്സ് ചെയ്ത് കൊടുക്കും അത് കെയിഞ്ഞിട്ട് പിന്നെ ഒരു നാല് മണിയൊക്കെ ആവുമ്പഴത്തേും മത്തങ്ങ അവച്ച് കൊടുക്കും-
മത്തൻങ്ങേ? ഉമ ഉം മത്തയ്ങ്ങ പച്ചക്ക് കൊടുക്കോ?
ഏഹ് എടീ നല്ലതാണ് മത്തങ്ങ അവിച്ചിട്ട് കൊടുക്കും.
ആഹ് അതൊക്ക തിന്നുവോ അത്. മത്തങ്ങ വച്ചതാ. ഉം.
യെസ് മത്തങ്ങ വെച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയാവുമ്പോഴത്തേക്ക് പിന്നെ നമ്മള് ഇച്ചിരി ചോറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് പിന്നെയും കൊടുക്കും.
പട്ടിയിടെയൊക്ക ഒരു യോഗമേ. എടീ അല്ലാതെ ഈ പട്ടി എന്തോ സു സ്പെഷ്യൽ ആയിട്ട് എന്തോ തിന്നുവായിരുന്നല്ല?
പട്ടിക്ക് അല്ലാതെ ഫുഡ് മേടിച്ചു കൊടുക്കും. പക്ഷെ ഫുഡ് കൊടുത്ത് കൊടുത്ത് പിന്നെ തടി കൂടി ഏഹ് അതെ അതെ പഫ്സ് തിന്നും.
മുട്ട പഫ്സ് തിന്നുന്ന ഞാനിപ്പഴാണ് ആലോചിച്ചേ. എന്തെല്ലാ
ഫുഡ് കൊടുത്ത് ഇവൻ തടിച്ചു പോയി. അപ്പം കൊഴുപ്പൊക്കെ കൂടി പിന്നെ ഹോസ് പിറ്റലിലൊക്കെ കൊണ്ടുപോയി അപ്പൊ ഡോക്ടർ പറഞ്ഞ് ഇവന്റെ പ്രായത്തിനേക്കാട്ടി വെയിറ്റുണ്ടെന്ന്.
കൊടുക്കണത്തേന് അവന് കൂടുതലല്ലേ എടീ ഇത് എന്താ പൂടപ്പട്ടീൻ്റെ അറിയുന്നാ. പൊമേറിയൻ പട്ടി
ഏഹ്
അത് പക്ഷെ ഉണക്കി അല്ലെ ഇപ്പം.
ഇപ്പം അമ്മ ഇല്ലല്ലോ
ആഹ് നീ ഒരെണ്ണം കൂടെ നീ തിന്നുവായിരിക്കും.
മം കൊണ്ടേ അത് ശരിയാണ്. എന്തായാലും ആഹ് പ്രായത്തിനെക്കാട്ടി വെയിറ്റാണ് എല്ലാർക്കും
അതിനുള്ളേയും കൂടി നീ മോട്ടിച്ചു തിന്നോ?
എടി തിന്നിട്ടാണ് ഇപ്പ ഞാൻ വയ്യാണ്ട് കിടക്കുന്നത്.
ആഹ് അത് ശരിയാണ്. നിനക്ക് ആരോഗ്യ എന്തേര് അവരെന്തേരുന്ന് പറഞ്ഞ് ഡോക്ടർ ആരോഗ്യത്തിൻ്റെ ഇതൊക്കെ?
ആരോഗ്യം കൂടുതലേ ഉള്ളൂ. കുറവൊന്നൂല്യ വേറെ കൊഴപ്പൊന്നൂല്ല. ഈ അലർജി അത് ശരിയാണ്. പിന്നെ ഈ അലർജിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ തുമ്മലും പനി ഇതൊക്കെ എപ്പോഴും എപ്പോഴും മാറ്റണേ
ആഹ് മറ്റേ മൂക്കിന്റെ
ഞാൻ തിരിച്ചക്കിങ്ങനൊക്കെ. അതും ഇങ്ങനൊക്കെ ഇരിക്കുന്നു. അതിനി അടു ട്ട് അടുത്ത മാസം പോണം ചെക്കപ്പിന്.
ആഹ് എവിടെ
ചെക്കപ്പിന് പോയിട്ട് ചിറയൻകീഴേ.
ഉം അമ്മാമ്മ കൊണ്ടുപോവോ
ഇത്രേം ഡോക്‌ടർ ചെലപ്പെ അമ്മാമ്മ വരും. കഴിഞ്ഞേന് വാവച്ചീടെ കൂടെയാണ് പോയത്. ചിലപ്പോ അമ്മാമ്മേടെ കൂടെ പോവും.
ഇതാണ് ഇതിലാണ് എം ആർ ഐ എടുക്കാനുള്ളത്.
ചെല്ലാ യെസ്. അതെടുത്ത് കാണിച്ചായിരുന്നല്ലോ.
ഉം അതെല്ലാം പ്രശ്നങ്ങളാണ്.
ഇരിക്കണേരുന്ന യെസ് വയ്യെങ്കിലും ഞാൻ അതിന് ശവായി ഉണ്ടാക്കി.
എടീ നിനക്ക് ഈ ആവശ്യമില്ലാത്ത സമയത്ത് ഇങ്ങനെയൊക്കെ തിന്നണോ.
എടീ തിന്നാനല്ല എനിക്കിങ്ങനെ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്കങ്ങ് ചെയ്ത് നോക്കണന്നൊരു ഇത്. അങ്ങനെ ഞാൻ ചെയ്ത് നോക്കി.
ഉം ഉം നമ്മക്ക് ന്നുണ്ടാക്കി തരുന്നില്ലല്ല് ഉം എടീ എനിയ്ക്ക് പാസ്‌ത തിന്നണോന്ന് ആ
അത് നോക്കി ശരിയായിട്ടു വേണം പാപ്പോ
യ്യോ പാസോ
പാസ്ത്ത
പാസ്ത ഉം
ഏത് നല്ലതാണ് ഞാൻ ഉണ്ടാക്കി യിട്ടുണ്ട് ഞാൻ വൈറ്റ് സോസ്പാസ്തയും ഉണ്ടാക്കിയിട്ടുണ്ട് മറ്റേതും ഉണ്ടാക്കിയിട്ടുണ്ട്
ഏ ഇതില ഒരു വരും പാസ്ത കഴിച്ചിട്ടില്ല
അയ്യയ്യയ്യോ ഉണ്ടാക്കി തരാം
ആഹ്
ഇന്ന് ഞാൻ വീട്ടിൽ വരുകയാണെങ്കില് ഉണ്ടാക്കിക്കൊണ്ട് വരാം
ആഹ് അവര് രണ്ട് മണിക്കന്ന് ആയിരിക്കോ എടെ
രണ്ട് മണിക്ക്യാ
അപ്പഴ വേവിച്ച
അപ്പൊ ഞാൻ ഉണ്ടാക്കിയെടുക്കും അപ്പൊ നീ സാനങ്ങളൊക്കെ മേടിച്ച് വെക്കണം ഞാൻ വന്നിട്ട് നിനക്ക് ഉണ്ടാക്കി തരും
അഹ് ഉണ്ടാക്കി വരുന്നതാണ് ഇവിടെ അലപാക്കൂല എടീ നീ വരെ നീ ഒരുസമ്പലത്തിൽ പോവാൻ വരുവന്ന് പറഞ്ഞല്ലോ വരെ
യെസ് ഓഫ് കോഴ്സ് എന്ന് വരും ഈ മാസം വരാം
അതേനെ പോകാൻ പറ്റുന്ന ദിവസം വരണം എന്നൊക്കെ ഇരുപത്തിമൂന്നാം തീയതിക്ക് മുന്നേ വരണേ എങ്കിലെ എനിക്ക് പോവാൻ പറ്റു
ഇരുപത്തി മൂന്ന് ആഹ് ഇരുത്തി മൂന്നാം തീയതിക്ക് മുന്നേ വരു കാരണം ഇരുവത്തെട്ടാന്തി അപ്പാപ്പാൻ്റെ ആണ്ടാണ് താമസിച്ചാൽ എനിക്ക് വരാൻ പറ്റൂല ഇടി നിൻ്റെ അം മുന്മ മരിച്ച അത് കഴിഞ്ഞല്ലേന്റെ ഇവിടത്താണ്ട് വരുന്നത്
ആഹ് ശെരിയാണ് എല് പറങ്ങണക്ക് ആഹ് ജൂലൈയില് അപ്പ അപ്പച്ചിയൊക്കെ വരൂലേ നിങ്ങള നിങ്ങള അപ്പച്ചിയൊക്കെ വരൂലേ
ച്ചി അവട അപ്പച്ചി നിക്കുന്ന വീ അപ്പച്ചിപ്പ വീട്ട് ജോലിക്ക് നിക്കല്ലേ അപ്പൊ അവ്ട്ന്ന് വരാൻ പറ്റൂല
ആഹ്
അപ്പ ഇവിടെ ഞാൻ മാത്രേ ഉള്ളൂ അപ്പ ഞാൻ തന്നെ അമ്പലത്തിലൊക്കെ പോണം, സദ്യയൊക്കെ വെക്കണം, അങ്ങനെ അങ്ങനെ
ഊം ആ കുട്ടിക്ക് സെറ്റ്യ്യണം പൂവൊക്കെ ഇടണ്ടെ, ഇപ്രാവശ്യം എല്ലാരും ഉണ്ടല്ലോ, അപ്പൊ എല്ലാരും കൂടെ ചേർന്ന് ഒന്ന് ചെയ്യണം
ആഹ്, എല്ലാരൂടെ ചേർന്ന് നിന്ന്, സെറ്റ് ആക്കാം ഒക്കെ വിചാരിക്കുന്നു
ഉം ഇനി നിന്റെ ഒരവസ്ഥയത് കൊണ്ട് വരാ
ത്തി പോവാനൊന്നും പറ്റൂല. ആഹ് ശരിയാണ്. എനിക്കിങ്ങനെ വയ്യാതായികൊണ്ട് നിക്കുന്നെകൊണ്ട്
ഏതെങ്കിലും ഒരു ശനിയാഴ്ച നോക്കി വരണം. അപ്പമ്പലത്തി പോവാം. ശനി ഞാൻ
ശനിയാഴ്ച ശരിയാണ്, രണ്ടാശനി കൊഴപ്പഇല്ലല്ലോ
അമ്പലത്തിലെന്തിനടി രണ്ടാ ശനിയെക്കെ നോക്കുന്ന
നള് നോക്കണവല്ല. എടി താങ്കൾ പ്രിയദർശിനിയിൽ കേറിയോ
ഓഹ് ഞാ ഇന്ന് പ്രിയദർശിനിയിലാണ് പോയത്
ഏഹ് അതിൽ ടിക്കറ്റ് എടുക്കണോ? മിൻ പൈസ കൊടുക്കാതാ
ചടവിൽ ടിക്കറ്റിടില്ലാന്ന്
ഉ
നമ്മ ടിക്കറ്റിങ്ങനെ പറയാന ഇവിടെ അപ്പൊ അവര് ആ സ്ഥലത്തിന്റെ അന്റെ എത്ര എമൗണ്ടാണെന്നുള്ളത് അടിക്കും. പക്ഷെ സീറയാ നമ്മക്ക് ചാർജി ല്ല
അഹ് അഹ് ആഹ് അതിന് ബാ അല്ലാത്തോരും കേറോ
എന്ന്വച്ചാ മൻസ്സിലായില്ലാ
ഐ മീൻ കൊച്ചു കൊച്ചുങ്ങക്ക് വരെ പ ടികെറ്റെട്ക്കണോ
എല്ലാർക്കും ടിക്കറ്റ് എട്ക്കണോടി, ടിക്കറ്റ് കമ്പൾസറിയാണ് പക്ഷെ ടിക്കറ്റ്ന് പൈസ ഇല്ല അഹ് ടിക്കറ്റ് ഞാൻ കളഞ്. ഇല്ലായിരുന്നെ കാണിച്ചരായിരുന്നു. പ്രിയദർശ് നിലെന്തിന് പാട്ട്, മണ്ടത്തരം പറയാതെടി യെടി, ഓഹ് എന്നാ പിന്നെ ശെരിയെടി ഞാൻ വെക്കട്ടേ
കണ്ട്
ശരിന്നാ വെക്കട്ടാടി ശരി ഉം
ഓഹ്